ഹലോ കേൾക്കാവോ
കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് പറഞ്ഞോ
എന്തെടുക്കുവായിരുന്നു
ചുമ്മാ ഇരിക്കുവാ
ഉം ചോറൊക്കെ ഉണ്ടോ
ഊണൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു
എന്നാ ഉണ്ടാക്കിയെ കറി എന്നാ ഉണ്ടാക്കി
കറി ഇന്ന് ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ ബീ റ്റ്റൂട്ട് തോരനുണ്ടായിരുന്നു പിന്നെ എന്തുവായിരുന്നു തൈര് ഉണ്ടായിരുന്നു ഉം ഇങ്ങനെ ഒക്കെ ഉം ഊണ് കഴിഞ്ഞോ ഹലോ ഹലോ ഹലോ
ഹലോ
കേക്കുന്നുണ്ടോ ഹലോ കേക്കുന്നുണ്ടോ
ഇപ്പൊ കേൾക്കാം കേൾക്കാം റൈഞ്ച് ഇഷ്യു വന്നതാ തോന്നണേ ആഹ് ഊണ് കഴിഞ്ഞു എനിക്ക് മീൻ വറുത്തതും ഇൻക്ക് പയറു തോരനും മോരു കറി ആയിരുന്നു പിള്ളേരൊക്കെ ബീറ്റ്‌റൂട്ട് കഴിച്ചോളോ
ആഹ് അതിന് കൊഴപ്പൊല്ല തോരനൊക്കെ വെച്ച് കൊടുത്താ അത് ഇഷ് ഷ്ടവാ പിള്ളേ അവർക്ക് ആഹ്
ആഹ് ആഹ് വളർത്തു മീനാ ഇന്ന് കിട്ടിയത് അല്ലാതെ ഇപ്പോ ട്രോളിംഗ് ആയതു കൊണ്ട് കിട്ടത്തില്ല ഇപ്പ ഇനി അമ്പത്തെ ട്ട് അമ്പത്രണ്ടൂസം ട്രോളിംങ്ങല്ലേ ഈ ഇപ്പം വല്ല്യ രുചിയൊന്നുല്ല മീൻ മേടിച്ച് ട്ട് കൊച്ചിനാണെങ്കി മീൻ തന്നെ വേണം സ്കൂളി കൊണ്ടവാനാണെങ്കിലും പച്ചക്കറി ഒന്നും കഴി ക്കില്ല അതെപ്പ ഇത്തിരി മീനൊക്കെ കൂട്ടി കൊടുക്കുവാണെ കൊറച്ച് ചോറെങ്കിലും ഉണ്ടോളും ഉം ആഹ് ടിഫിനായിട്ടെതേങ്കിലും ഫ്രൂട്ട്സും വെച്ച് കൊട്ക്കും പിള്ളേരെ കഴിപ്പിക്കാനാണ് ഏറ്റവും പാട് ആഹ്
നമ്മളെ ടെൻഷനതാ മാതാപിതാക്കള്ടെ പിള്ളാരെങ്ങനെ കഴിക്കും എന്ത് കൊടുത്താ കഴിക്കും
അതെന്നെ പിള്ളേർക്ക് വെറൈറ്റിയായിട്ട് കൊട്ത്താല് ചേ എന്റെ കൊച്ചിനാണെങ്കി ചോറും മീനും മു ട്ടെ അല്ലെങ്കി ചിക്കനോ പപ്പടോ അങ്ങനെന്തെങ്കിലും വേണം പച്ചക്കറി തൊടില്ലാ തൊടില്ല ഒട്ടും തൊടത്തില്ല ഭയങ്കര പാടാ അതിനെ കൊണ്ട് തീറ്റിപ്പിക്കാൻ ആഹ് പിള്ളേരൊക്കെ സ്കൂളി പോയോ രാവിലെ പോകോ എത്ര മണിക്ക് പോവും
ആഹ് ഒമ്പതരയാവുമ്പത്തേനും പോണം ഒരാക്ക് ഒമ്പതരയാവുമ്പത്തേനും ചെല്ലണം ഒരാക്ക് പത്തുമണിയാവുമ്പത്തേനും
ആഹ് അട്ത്താണോ സ്കൂള്
ആഹ് അട്ത്ത്തന്നെ രണ്ടു പേരും അപ്പറം ഇപ്പറം രണ്ട് സ്ഥലത്തോട്ടാന്നെ ഒള്ളൂ രണ്ടും രണ്ട് ദിശയിലോ ട്ടാണെങ്കിലും അട്ത്തട്ത്താ ഉം ഇല്ല വണ്ടി ഉള്ളോണ്ട് കൊണ്ട് വിട് ചെയ്യുന്നേ പ്പ അവര്ടെ പപ്പ കൊണ്ട് വിടും ആഹ് ഉം
ഉം അല്ലാതെ വണ്ടിക്കൂലൊക്കെ ബ സ്കൂള് ബസിനൊക്കെ ഭയങ്കര പൈ ഫീസല്ലേ
ആഹ് അതെ അതെ ഭയങ്കര ഫീസാന്ന് സിബിഎസ്ഇ പഠിക്കണെങ്കി തന്നെ നല്ല പൈസ വേണം
ആഹ് ആഹ് ഒരാള് സിബിഎസ്സിയാ പഠിക്ക്ന്നേ പക്ഷെ നമ്മള് അത് കൊണ്ട് വണ്ടി മൂത്താള് മൂന്നിലാ പഠിക്കുന്നേ രണ്ടാമത്താള് ഇപ്പൊ എൽകെജി ചേർത്തി ഈ വർഷം
ഉം ഉം ഉം മഴയുണ്ടോ അങ്ങോട്ട്
രണ്ടൂസായി മഴയില്ല ഭയ് ഭയങ്കര ചൂ ഇന്ന്
വെയ്ലാല്ലേ തുണിയൊക്കെ ആഹ് ചൂടാ എന്ത് ചൂടാണ് മോഴ ഇത്രേം മഴ പെയ്തിട്ടെന്നും പറഞ്ഞിട്ടൊരു കാര്യല്ല മഴ കൊറവാ തോന്ന്ണ് ജൂൺ മാസത്തില് മഴ പെയ്തില്ലെങ്കിലും ഭയങ്കര പാ ടല്ലേ ഈ വെള്ളം വെള്ളം ഇല്ലാതെ ആയി പോവല്ലോ വെള്ള ത്തിന് ബുദ്ധിമുട്ട് വരും.
അതെ അതെ അതെ അതെ ഉം അതെ മഴ കൊറവാ തോന്ന്ന്നു ജൂണിലൊക്കെ.
ഉം ഇപ്പ നേരത്തെ മഴ തൊടങ്ങിയതാന്ന് തോന്ന്ണ് എടക്ക് എടയ്ക്കിനും മെയ് മാസത്തിലൊക്കെ എട എടക്കെടയ്ക്ക് മഴ പെയ്യ്ന്ന്ണ്ടായിര് അല്ല സ്ഥിരം പെയ്തില്ലെങ്കിലും
ഇങ്ങോട്ടൊക്കെ മെയ് ഇങ്ങോട്ടൊക്കെ മെയ് മാസ ത്തില് നല്ല മഴയായിരുന്ന്ട്ടോ
ആണല്ലേ ഇവിടെങ്ങു ഇത്ര മഴയൊന്നും ഉണ്ടായി രുന്നില്ല ജൂൺ മാസത്തിൽ സാധാരണ ഈ സമയത്തൊക്കെ നല്ല മഴ പെയ്യേണ്ടല്ലേ നമുക്ക് തുണി പോലും ഒണ ക്കിയെട്ക്കാൻ പറ്റാത്ത സമയം സമയത്ത് കൂടിയാണ് ഇപ്പൊ പോണത് പക്ഷെ വെയിലാണ്പ്പം മഴയില്ല.
ആഹ് അതെ അതെ അതെ. ശരിക്കും ഇപ്പൊ ഈ ശരിക്കും നമ്മുടെയൊക്കെ ചെറുപ്പത്തി ഈ സമയത്ത് നല്ല മഴയല്ലേ സ്കൂളൊക്കെ പോകുമ്പോഴൊക്കെയാണെങ്കിലും-
ആഹ്.
നല്ല മഴയാ നനഞ്ഞൊക്കെ പോവും. പക്ഷെ ഇപ്പൊ അങ്ങനെ മഴയില്ല.
പിള്ളേർക്ക് സുഖവില്ലാരുന്ന് ഇപ്പഴത്തെ - ഈ പിള്ളേര് വല്ല കല്ലും മണ്ണും കാണുന്നുണ്ടോ പിള്ളേര് നേരെ സ്കൂൾ ബസിൽ കെയറുക ഏഹ് സ്കൂളി പഠിക്കുക തിരിച്ച് വരുക ഇതൊക്കെ തന്നേയല്ലേ പരിപാടി ഞങ്ങടെയൊക്കെ വീടിന്റെ അടുത്താണെങ്കി ഒരു കൊച്ചു പിള്ളേര് നിക്ക കളിക്കാൻ പോലൂല്ല തന്നെതാനെ ഇരുന്ന് കളിക്കല.
ആഹ് അതെ അതെ പിന്നെ മാത്രം അത് മാത്രല്ലന്നേ ഈ പ - പട്ടികളുടെ ഒക്കെ ശല്യവുള്ളോണ്ടെ നമുക്ക് വിശ്വസിച്ചൊന്ന് വെളിയിലിറക്കാൻ വിടാൻ പറ്റ ഇല്ലല്ലോ
ഉം ഇപ്പ പനിയൊക്കെയല്ല ഓരോ പേരിലും ഓരോ പനി ഇറങ്ങവാ മനു പിള്ളേർക്കാണോ - കൂടുതലും പെട്ടെന്ന് പകരാന്നൊക്കെ പറഞ് ഒണ്ട് അഞ്ചു വയസിനും ആറു വയസിനും താഴെയുള്ള പിള്ളേർക്കും പക്ഷെ ഇതെല്ലാന്നൊക്കെ പറഞ്ഞാ ആഹ് ഒരു പനി ഇറങ്ങിയേക്കണ് ആഹ് തൃശ്ശൂര് വരെ എത്തിട്ടുണ്ട് എന്നാ തോനണെ
ഇത് കൊല്ലത്ത് ഒൺ നമ്മുടെ കൊല്ലത്തൊക്കെ എത്തിയിട്ടുണ്ടന്ന് പറയുന്നത് കേട്ടു.
ആണല്ലേ ഈ പൊറത്തുന്നൊന്നും ഇച്ചിരി വെള്ളം പോലും കഴിക്കാൻ പറ്റില്ല.
ആഹ് അതെ അതെ അതെ നമുക്ക് പേടിയാ ഇനി പിള്ളേർക്ക ഇപ്പൊ ഒരു സ്വാതന്ത്യം നഷ്ടപ്പെടുന്ന അവസ്ഥ കോവിഡിന്റെ പോലത്തെ അവസ്ഥയാവോ?
ആന്നേ ഈ കോവിഡ് സമയത്ത് എന്ത് ബുദ്ധിമുട്ടായിരുന്നു പിള്ളേരൊക്കെ വീട്ടിലിരുന്ന് ബോറടിച്ച് എല്ലാരും വീട്ട വീട്ടിലിരുന്നു പൈസക്കും ബുദ്ധിമുട്ടി ജോലി ഇല്ലാതെ എന്തൊക്കെയായിരുന്നു.
എന്തൊക്കെയായിരുന്നു അത് തന്നെ. വല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു അതുപോല പിന്നെയും വരുമ്പോത്തെനു ഒത്തിരി മനുഷ്യരൊക്കെ ബുദ്ധിമുട്ടുവെന്നേ.
സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കാ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവുന്നേ.
അതെ പൈസ ഉള്ളോർക്ക് എപ്പഴും എന്തും ചെയ്യാലോ? വീട്ടിലിരുന്നാലും കൊഴപ്പവില്ല. ഒന്നും കൊഴപ്പവില്ല നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്കാണ് പണി ചെയ്തില്ലെങ്കിൽ പൈസ ഇല്ലാതിരിക്കുന്നത്.
ആഹ് അതെ അതെ അന്നന്ന് ജോലി ചെയ്യുന്നവർക്കെല്ലാം ബുദ്ധിമുട്ടാന്നേ പക്ഷെ അല്ലാത്ത അല്ലാത്തവർക്കൊന്നും അതിന്റെ ബുദ്ധിമുട്ട് വരത്തില്ല അതുകൊണ്ട് പിന്നെ നമ്മ നമുക്കൊക്കെ ഇങ്ങനെ വരികാന്ന് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ആഹ് ടെൻഷനാ. എന്ത് വന്നാ എന്താകും എന്താകും എന്നുള്ള ഒരു ചിന്ത നമ്മക്ക്.
ഒന്നാമത് സി ബി സി ലൊക്കെ പഠിക്കണോണ്ട് നല്ല പൈസയും വേണം.
ആഹ് അത് തന്നെ ഒരാളിപ്പ ഉം നല്ല പൈസ എന്ത് നമ്മക്ക് ഈ - ഇപ്പൊ ശമ്പളം ഒക്കെയ കൊറവുള്ളൂ ബാക്കി എല്ലാത്തിനും -
ആന്നെ പച്ചക്കറിക്കും ഏ ഈ മീനും എല്ലാത്തിനൊക്കെ ഭയങ്കര വെല കൂടുതലാ നമുക്ക് ഭയങ്കര പാ പാടും ആ അന്നേരം ഇതൊക്കെ നമുക്ക് ചെയ്ത്- മുമ്പോട്ട് പോകാൻ കഴിയും ജീവിക്കാൻ തന്നെ ഇപ്പൊ നല്ല പാടല്ലേ,
അതെ അതെ അതെ അതെ, നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടായി
വണ്ടി ഉള്ളൊക്കെ പെട്രോളിനൊക്കെ എന്നാ വെലയാ കൂടേക്ക്‌ന്നെ
അതെ അതെ അതെ അതെ ഇപ്പൊ ഈ യുദ്ധം വന്നുകൊണ്ട് പറ്റിയതൊക്കെല്ലേ അങ്ങനെ കൊറേക്കെ അങ്ങ്
ആഹ് അതെ യുദ്ധ ആഹ് യുദ്ധ ഇനി നിർ ത്താൻ പോണ്ന്നൊക്കെ കേൾക്കുന്നുണ്ട് അടുത്ത ആഴ്ച ഒപ്പിടും കഴിഞ്ഞ ഇന്നലെ അങ്ങാണ്ട് ഞാൻ പത്രത്തിൽ കണ്ടതാ എന്താ ഈ ട്രംപിന് ട്രംപ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ജീവിക്കാൻ പറ്റാത്തെ എന്നൊക്കെ തോന്ന്‌
ആഹ് ഇപ്പൊ ഈ യുദ്ധം വന്നത് കൊണ്ട് ഒന്നാത് നമുക്ക് ഗ്യാസൊക്കെ ആണെങ്കിൽ കിട്ടാൻ
ആന്നെ ഇരുപത്തിനാല് ദിവസം എത്ര ദിവസം നാ ഇരുപത്തിനാല് ഇരുപ ത്തെട്ടോ ദിവസം കഴിഞ്ഞിട്ടല്ലേ വീണ്ടും നാല്പത്തഞ്ചായല്ലേ ഉം ആഹ് ഒരു കുറ്റി എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ആഹ് ആഹ്
പക്ഷെ അത് മാത്രല്ല ഇപ്പം പുതിയ നിയമം ഇന്നലെ അമ്മ വിൾ ആഹ് ഇന്നലെ അ അമ്മ വിളിച്ചപ്പൊ പറയുന്നുണ്ട് ഇപ്പം ഒരു വർഷത്തിന് നാല് കുറ്റി ഒരു ബുക്കിനകത്ത് അത്രെയേ കിട്ടുള്ളന്ന്
ഓഹ് തമിഴ്നാടൊക്കെ ആ വിജയ് മുഖ്യമന്ത്രി ആയതുകൊണ്ട് എന്തൊക്കെ ആനുകൂല്യങ്ങളാ നമുക്കൊരു ആനുകൂല്യം ഇല്ലഒന്നുംല്ല ഉം
നമുക്ക് ആനുകൂല്യങ്ങള് കിട്ടാനൊക്കെ ഒരു എന്താ പറ സാമ്പത്തികം ഇല്ലല്ലോ അതൊക്കെ ആയിരിക്കും
അതെ ആഹ്
എന്താ ചെയ്യാൻ പറ്റും അല്ല അത് സത്യമാ എല്ലാർക്കും കടാ സാധാരണക്കാർക്ക് കടാ വലിയവർ-
ഒത്തിരി അതെ ഇത്തിരി അങ്ങ എല്ലാവർക്കും കടം കടയും കടബാധ്യതയും ഉള്ളൂ അത് തീർക്കാനാണ് എല്ലാരും ജോലിക്കും പോണത് അത് തീർക്കാൻ നോക്കുമ്പടു എന്തങ്കിലും അടുത്ത കേസ്കെട്ടായിട്ട് അട് അങ്ങനെ അങ്ങനെ വന്നും വന്നും പോയിക്കൊണ്ടിരിക്കും കടം ഒരിക്കലും തീ രൊ ഇല്ല
അതെ അതെ അതെ അതെ അതെ ഉം നമ്മളിങ്ങനെ പണിയെടുക്ക ജീവിക്ക കടം വര്ക കട ആക്ക വേറൊരു കാര്യം ചെയ്യുക പിന്നെ ആഹ് കടം തീർക്കാൻ ജോലി ചെയ്യുക പിന്നെ
അത് അങ്ങനെ എന്നെ നമ്മള് ജീവിതാവസാനം വരെ ഇങ്ങനെ എന്നെ മുമ്പോട്ട് പോകുള്ളൂ ഊ പിള്ളേരൊക്കെ ടൂറ് കൊണ്ടുപോയായിരുന്നോ, അതെ അതിനൊന്നുംരു മാറ്റം ഇല്ല ടൂർഒക്കെ പോയാരുന്നോ വെക്കേഷന്
വെക്കേഷൻ ഞാൻ ഞങ്ങളടെ എന്റെ വീട്ടിലൊന്ന് പോയപ്പം അത് അവിടുന്ന് ഒരു ദിവസം ഫുള്ള് കറങ്ങാനൊക്കെ ആയിട്ട് പോയി അപ്പൊ ഞങ്ങടെ ഞങ്ങള് നേരത്തെ താമസിച്ച അവിടെ ഞങ്ങളുടെ റില് എത്- നെയബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുംന്ന് പറഞ്ഞോണ്ട് അവരങ്ങോട്ട് ചെല്ലണം ക്കെ പറഞ്ഞ് ഞങ്ങളെ വിളിച്ച് അങ്ങനെ ഞങ്ങള് പോയിട്ടുണ്ടായിരുന്നു അവ്ടെ അവരുടെ അടുത്തൊക്കെ പോയി അങ്ങനെ ഒരു ദിവസം കറങ്ങാനൊക്ക പോയി പിന്നെ എന്താ പറയണ്ടെ ഏഹ്
ഇല്ല ഒരുസ് ത്തേക്ക് മാത്രം പോയുള്ളൂ അല്ലെ വീട്ടിൽ നിക്കാൻ പോയില്ലേ ഒത്തിരി ദിവസം
ഒരു മാസം നിന്നിട്ടാ വന്നേ ഏപ്രിൽ ഫുള്ളവിടെ നിന്നിട്ടാ വന്നേ വല്ലപ്പോഴും അല്ലെ പോവുന്നുള്ളൂ നമ്മൾ അങ്ങനെ പോവുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഉം വെക്കേഷൻ സയത്തക്കല്ലേ പോവാൻ പറ്റുള്ളൂ പിള്ളേർക്ക് ക്ലാസ് ഉള്ളപ്പോ നമക്ക് പോകാൻ പറ്റില്ലല്ലോ
സ്കൂൾ തുറന്ന പിന്നെ വലിയ പാടാ പോകാൻ വീട് കാണാൻ തന്നെ പാടാ
ആഹ് അത് തന്നെ അപ്പൊ അതുകൊണ്ട് ഒരു മാസം നിന്നിട്ട് വന്നു ഉം
ആഹ്
അപ്പൊ അതുകൊണ്ട് അങ്ങനെ അന്നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി പിന്നെ പോകാന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചെങ്കിലും പെട്ടെന്ന് ഈ മഴയുടെ ശേ ഇതങ്ങ് മാറിയോണ്ടേ. ആ മഴയൊക്കെല്ലേ മെയ് മാസം പകുതിയ ഒരു തീരാറായപ്പോ ആ രണ്ടാഴ്ച തന്നെ ഭയങ്കര മഴയല്ലായിരുന്നോ?
ആഹ് ഭയങ്കര മഴയായിരുന്നു ഇന്ന്, ഇപ്പള് ഇപ്പം നല്ല വെയില് തെളിഞ്ഞ് അപ്പം ജൂൺ മാസം
ആ ഇപ്പളായി ശരിക്കും പറഞ്ഞാ മഴ വെയില് മഴക്കാലം മഴ സമയത്ത് വെയില്.
അതെ പക്ഷെ നമുക്ക് സ്കൂ പിള്ളേരൊക്കെ സ്കൂ സ്കൂളിൽ പോക്ണോണ്ട് യൂണിഫോം ഒക്കെ ഒടക്ക് ഒണക്കി എടുക്കാനൊക്കെ ഒരു സൗകര്യം ഉണ്ട്
അതെ അതെ അതെ അതെ അതെ ഉം പിന്നെന്നാ വെച്ചാല് ഇപ്പം യൂണിഫോം ഒന്നും കമ്പൽസറി ആയില്ലല്ലോ അടുത്ത മാസം തൊട്ടായിരിക്കും.
ആഹ് ആ് ഞങ്ങക്ക് ഇവിടൊക്കെ യൂണിഫോമൊക്കെ കമ്പൽസറി ആയായിരുന്നു.
ആയോ?
ആ മ്മേ ഇന്നലെ സാറ് വിളിച്ചപ്പം പറഞ്ഞു ഇനി തൊട്ട് ഇത്രയും ദിവസം കളർ ഡ്രസ്സ് ആയിരുന്നു. ഇനി തൊട്ട് എന്തായാലും നിങ്ങള് തയ്യൽക്കടയില് പോയി തയ്ച്ച് നിന്ന് തയ്പ്പിച്ച് മേടിച്ചോണ്ട് വരണം. പിള്ളേർക്ക് ഏ എത്രയും പെട്ടെന്ന് ഇട്ട് കൊടുക്കണംന്ന് പറഞ്ഞു. പതിനഞ്ച് ദിവസേ നമക്ക് എക്സെപ്ഷൻ തന്നൊള്ളൂ യൂണിഫോ
ആഹ് ആ ആ എവിടെ ഇയ് ഇൻക്ക് തോന്ന്ണെ ജൂൺ ഏ ജൂലൈ ആദ്യം തൊട്ട് യൂണിഫോം നിർബന്ധമാക്കും.
ആഹ്
ഉം
എന്നാ ശരി വെച്ചേക്കുവാണേ? ഓക്കെ ഓക്കെ
ഓക്കെ ശരി